ആഹ് കേക്കാം കേക്കാം കേക്കാം പറഞ്ഞോ
ആഹ് എന്താ ഫോണിന്റെ ചോട്ടിലിരിക്കായിരുന്നു പെട്ടെന്ന് എടുത്തോ
ആഹ് ഇതിലിരിക്കായിരുന്നു ഞാന് നീ ആപ്പ് ഓണാ പറഞ്ഞപ്പെഴെ ഇരി
ആ ഇല്ലെങ്കിൽ കൊറച്ച് ടൈം എടുക്കും ഞാനിങ്ങനെ നോക്കി കൊണ്ടിരിക്കാവും പെട്ടന്ന് എടുത്തൊന്ന് പറയാ
പെട്ടെന്ന് ഓൺ ബോർഡിങ് ഞാൻ ചോദിച്ചു ഏഹ്
ആഹ് എനിക്ക് മനസിലായില്ല ചിലപ്പോ ഏഹ് മ
ആഹ് വാട്സ്അപ്പ് നമ്പർ ആയോണ്ടാ വാട്സ്അപ്പ് അല്ല വാട്സ് ആപ്പ് നമ്പർ ആയോണ്ടാ
ആ അയിക്കോട്ടെ അയിക്കോട്ടെ അവിടെ എന്തൊക്കെണ്ട് വിശേഷം ഇവിടെ നല്ലതാ ഇവിടെ നല്ലതാ കൊഴ്പ്പൂല്ല അങ്ങനെ പോന്ന്
കുട്ട്യളൊക്കെയോ?
ഒരാള് സ്കൂളിൽ പോണു ഒരാള് ചെറുതാ കളിക്കുന്നു
ആഹ് ആഹ്
അവിടെയോ?
പ്രശ്നം ഇവിടെ ഒരാളെ ഒള്ളൂ അത് ദേ ഇവിടെയിണ്ട്
ഇണ്ട് ചെറുതാലേ?
അല്ല അഞ്ചര വയസ് ആറു വയസ്സായി സ്കൂളിൽ വിടുന്നില്ല ഞാൻ തെറാപ്പി ഉണ്ട് അതുകൊണ്ട് ഞാൻ വി ട്ടുന്നില്ലാട്ടോ
ആഹ് പറഞ്ഞ് ആഹ് ആഹ് പറഞ്ഞായിരുന്നു ഞാൻ പി ച്ച് ചെറിയതായിരിക്കും വിചാരിച്ചു
ആ അല്ലല്ല അഞ്ച് യു കെ ജി പ്രായം
ആ പഠിപ്പി വീട്ടില് പഠിക്കുന്നുണ്ടോ അപ്പൊ?
ആ ഞാൻ പഠിപ്പിക്കും ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് ഇപ്പൊ മൊടങ്ങി ക്കിയാ ന്നാലും പഠി പ്പിക്കുന്നുണ്ട്. ഞാനാ പുടിപ്പിച്ചെടുക്കുന്നെ.
അല്ല എക്സാം എഴുതിക്കാൻ പറ്റത്തില്ല?
സാം അവന് ഇത് ഇപ്പഴും അക്ഷരം എഴുതാൻ അറിയില്ല.
ആഹ് ആ
വായി ക്കും എഴുതാനാ പാട്
ആഹ് ആഹ് ആ പയ്യേ
പിന്നെ അതെ അതെ ഇല്ല ഇന്നിപ്പ ച് ഒരിച്ചിരി ഒന്ന് ചാറിയിട്ട് പോയ് അവിടെയോ?
ആഹ് ഇവിടെ ഇപ്പ ഒന്ന് ചാറി അത്രേ ഉള്ളൂ ഒരുപാടൊന്നും അങ്ങ് പെയ്തില്ല ഇന്നലെ രാത്രി പെയ്തായിരുന്നു
ഇന്നലെ രാത്രി ഇവിടെയും പെയ്തു അതാ ഞാൻ പറയുന്നുണ്ടായിരുന്നു ജൂണാന്ന് പറയാനേ നാണാന്ന് പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന ആ ഒരു സമയം എന്റെ ദൈവമേ
ക്ലൈമറ്റ് മാറി മാറി വര ആണല്ലോ
അതെ അല്ല അന്നൊക്കെ നനഞ്ഞ് പോകുന്ന് എങ്ങനെല്ലാം പൊക്കൊണ്ടിരുന്നത് ഇപ്പോ
അല്ല പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും
ആയിരിക്കും കഴിഞ്ഞ ആഴ്ച മൊത്തം മഴയായിരുന്നില്ലേ
തെ അതെ സ്കൂളിൽ പോവാനും വിടാനും ഒക്കെയാണ് പാടെ ഇത് നനഞ്ഞ് പിഴിഞ്ഞ് പോകുമ്പോ ചെറിയ പിള്ളോരാവുമ്പോ തണുത്തിട്ടും വിറച്ചിട്ടും
അതെ നമ്മക്ക് അനുഭവം ഉള്ളതുകൊണ്ട് നമ്മുക്ക് പേടിയാ
അതെ കുഞ്ഞിനെ കൊണ്ട് പോകുമ്പഴേ സങ്കടം വരും മഴയത്ത് തണുത്തിട്ട് വയ്യാ തണുത്തിട്ട് വയ്യ ബസ് സ്റ്റോപ്പ് വരെമ്മൾ ഉണ്ടാവും അത് കഴിഞ്ഞഞ് ഇവരല്ലേ തണുത്തിരിക്കേണ്ടത് ഓവർക്കോട്ടോ വേറെ കാ ര്യങ്ങളൊന്നും ഇല്ലല്ലോ ഈ ചെറിയൊരു നിക്കറും ഷർട്ടും അല്ലേള്ളൂ കാലൊക്കെ തണുത്തീട്ട് അപ്പൊ ഇങ്ങനെ പറയും തണുത്തിട്ട് വയ്യ തണുത്തിട്ട് വയ്യ കഴിഞ്ഞ കൊല്ലം ഞാനായിരുന്നു കൊണ്ടാക്കിക്കൊണ്ടിരുന്നത് ബസ് സ്റ്റോപ്പ് വരെ അപ്പൊ ഇന്നോട് ഇങ്ങനെ പറയും റെയിൻകോട്ട് ഇട്ടു കഴിഞ്ഞാലും കാല് തണുപ്പ് കിട്ടുവല്ലോ
അതെ ആഹ് ആ
അപ്പൊ പറയും ഇപ്പ യു കെ ജിൽ എത്തിട്ടേള്ളേ ആ ഇപ്പ യു കെ ജിൽ എത്തിട്ടേള്ളു ആ ആഹ് അഞ്ചരയില്ല അഞ്ച് ആവുന്ന ആ അഞ്ചര വയ സാ ഇല്ല അഞ്ച് ആവുന്നേ ഉള്ളൂ അവന്
അഞ്ചാവന്നേ എന്റെ മോന് അഞ്ചരയാ അതാ ചോയ്
ആഹ് ആഹ് ഞാന് മൂന്നേമുക്കാലിന്ന് ചേർ ത്തി ഇവനെ
അ ഊ
ആ നാ നാലായി ല്ലായിരുന്നു അവനെ ചേർത്തുമ്പം ഓഗസ്റ്റിലാണ് ബർത്ത്ഡേ വര്നത് രണ്ടു മാസ ഡിഫറൻസ് ഉണ്ട് പത്തു മാസം ആവുന്നേ ഉള്ളപ്പോ
ആഹാ ഇവന് ന്നാഓഗസ്റ്റ് നാലിന് ആറു വയസ് സ്റ്റാകും
ആ ഓഗസ്റ്റ് നാലിനോ
ഉം അതെ അതെ അതെ അതെ ഓഗസ്റ്റ് നാല്
അഞ്ചിന് ഓഗസ്റ്റ് അഞ്ചിന്
ഹെ ഹെ ആ ആ ആ ഉം ആ ആ ഓക്കെ ഓക്കെ
അ ഞാൻ ഫ സ്റ്റാൻഡേർഡിൽ എത്തുമ്പോആറ് വയസ് സാവണ്ടേഎന്നുള്ള നമ്മള് പഠിക്കുമ്പോ അങ്ങനയിരുന്നല്ലോ അപ്പോ അത് കാര ണം ഞാനിത്തിരി നേർത്ത ചേ
വണം ചെറിയ മാറ്റവൊക്കെ ആവാം കൊഴപ്പയില്ല ചെറിയ മാറ്റവൊക്കെ ആവാന്ന് വെച്ചു ഇപ്പം പുതിയ നിയമങ്ങളൊക്കെ വന്നല്ലോ പിന്നെ ഗവൺമെന്റ് സ്കൂളിൽ കൊഴപ്പയില്ല സി ബി എസ് ഇ സ്കൂളിൽ അല്ല സി ബി എസ് ൽ കൊഴപ്പയില്ല ഈ വർഷം കൂടെ കൊഴപ്പയില്ലാന്ന് പറഞ്ഞു അടു ത്ത വർഷം മുതല
ആ ആറു വയസില് യു കെ ജിയിലും അങ്ങനെ എന്താ തോന്നുന്നുല്ലേ
അതെ അതെ അതെ അല്ലെങ്കി അവര് രണ്ടു വർഷം പിന്നെയും ഇരിക്കേണ്ടി വരും
ആ അതുകാരണം ഇപ്പ എന്താവൂന്ന് അറിയത്തില്ല നമ്മള് ചേർത്തുമ്പ അങ്ങനെ ഇല്ലായിരുന്നു
രണ്ടു മാസം വ്യത്യാസം കൊഴപ്പയില്ലെന്ന് പറയുന്നു
അങ്ങനെയാണോ
ആ
ആ അപ്പൊ കൊഴപ്പ ല്ല പത്ത് മാസം ആവും ജാത്തി
രണ്ട് മാസോ ഒന്നര മാസം രണ്ട് മാസോക്കൊ കൊഴപ്പയില്ലെന്ന് പറയു
ആ ആ വെരുന്ന പോലെ വരട്ടെ അല്ലാതെ നമ്മള് പ്രായം തെറ്റണ്ടാ വിചാരിച്ചിട്ട് നേർത്തെ ചേർത്തിയതാ
ദേ ഒരു നാലര വയസ്സിലാ എൽ കെ ജി കൊണ്ടിരുത്തിയത് എന്നിട്ട് എന്താ ആന വീട്ടായിട്ട്താവന്നു കെടക്കുന്നു പിന്നെ വായിക്കും വായിക്കും എഴുതാ അറിയത്തില്ല ലെറ്റേഴ്സൊക്കെ വായിച്ചോളൂ
വായിച്ചോളൂ അല്ലേ ഫുഡൊക്കെ കൈ ക്കോ തന്നെ
ഇല്ല വാരി കൊടുക്കണം സ്നാക്സ് ഒക്കെ കഴിക്കൂല്ലേ ഫ് റ്റെന്റ്രാ
ആ ആ ആ പിന്നെന്താ ഭക്ഷണം എന്തായിരുന്നു ഉച്ചക്ക്
ചോറ് ഇന്നലത്തെ ബീഫ് കറി ഒക്ക തന്നാ അവിടെയോ
ഇവിടെ മീൻ വറുത്തതായിരുന്നു പയറുപ്പേരി അച്ചാറ് ചോറ് ആ കുഞ്ഞിന് വേണ്ടി രാവിലെ കൊറച്ച് റൈസ് ഉണ്ടാക്കിയെ അതിരിപ്പുണ്ടായിരുന്നു പിന്നെ അവന് കൊറച്ച് ചി ഇണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു വിട്ടു ഇനിപ്പോ വൈകുന്നേരത്തേക്ക് അവനെ തട്ടിക്കൂട്ടണ്ടേ അപ്പൊ കൊറച്ച് അവന് വെച്ചിട്ട് അങ്ങനെ ഇരിക്കാ മീനും ചി എന്തേലും ഉണ്ട് യി വേഗം ചോറ് വേവല്ലോ പച്ചക്കറി മാത്രമാവുമ്പോ ഇറങ്ങാ ആ
കുട്ടികൾ അങ്ങനെണ് ന്നല്ല അവരുടെ പ്രായം നമ്മളും കുഞ്ഞിനാളില്‍ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ
ഞങ്ങൾക്ക് വേ നിർബ ന്തുല്ലയ്നി ഞങ്ങ പ്പക്കര് കാരണം അന്നത്തെ കാലത്ത് കു അതെ അതെ അന്നത്തെ കാലത്ത് കിട്ട് എത്താന്‍ പാടായിരുന്നല്ലോ ഉള്ളത് കൊ
അതെ നമ്മൾ ഓണം പോലെ നമ്മുടെ വീട്ടുകാര് നമുക്ക് പഠിപ്പിച്ചു തന്ന് ഇന്നത്തെ മക്കൾക്ക് അതൊന്നും അറിയ
ആ ഇപ്പൊ വേണം പറഞ്ഞാ വേണം ഈ ഒന്നും ഇല്ലെങ്കില്‍ ഒന്നും ഇല്ലെങ്കില്‍ ഓൺലൈനി ഓർഡർ ചെയ്തോളാൻ അതാണ് പറയുന്നേ
അതെ അഞ്ച് ആറു വയസ്സ് കുട്ടികളാണ് പറ്റില്ല അവര് കെറി എന്താ ചെയ്യുന്നെന്നൊന്നും പറയാൻ നോക്കാത്ത കാലമായിനി വരു
അതെ അതെ
അതൊന്നും പറയാതിരിക്കുകന്നെ നല്ലത് ത്
എങ്ങനെയ പറയേണ്ടന്ന് പഠിപ്പിക്കേണ്ടന്ന ഒന്നും അറിയത്തില്ല ഇപ്പൊ ഉം എന്താ ചായക്ക് എന്തെിലും സ്പെഷ്യല് ഉണ്ടോ
ഇല്ലന്നെ ഹസ്ബന്‍ഡ് ഇവിടെ ഹോസ്പിറ്റല്‍ വരെ പോയേക്ക കുഞ്ഞിൻറെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് ഞാനും കുഞ്ഞേ ഉള്ളു ചായ ഇന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ല
നിങ്ങള്‍ മാത്രമാണോ താമസിക്കുന്ന
ആഹ് ഞാന്‍ ഹസ്ബന്‍ഡ് മോന്
ആ ആ
എന്റെ അമ്മ ഉണ്ടായിരുന്നു എന്റെ അമ്മ മരിച്ചുപോയി ഞാൻ എന്റെ വീട്ടിൽ ഇല്ല ഇവിടെയായിരുന്നു എന്റെ അമ്മ ഇവിടെയായിരുന്നു
ആ ആ ഒറ്റ മോളാണോ അപ്പൊ
ആ അതെ അതെ അതെ അതെ
ആ ആ
എനിക്ക് എന്നു മെസ്സേജ് അയച്ചല് നിന്റെ സിസ് റ്ററല്ലേ
അതെ അതെ
ഓ ഹസ്ബൻഡ് കൃഷി റബ്ബർ ടാപ്പിങ് ഒക്കെയ അവിടെയോ
എവിടെ ഒരു ഷോറൂമില് മാനേജർ ആയിട്ട് നിൽക്കുവ
ഉം ഏത് വണ്ടിടെയോ
അല്ല ഹ അല്ലല്ല ഹോമ ലൈസൻസ്
ആ പ്ലാൻസസ് ആ ഓക്കേ ഓക്കേ നമ്മുടെ പൂന്നന്തിരത്തൊക്കെ പോലെ അല്ലേ
ആഹ അതെ അതെ അപ്പേച്ചിറെ
ആഹ ഓക്കെ ഓക്കെ
ഓരോ സെക്ഷൻ പ്പ സെക്ഷൻ മാനേജർ ആയിട്ട് നിക്ക്അ
ആഹ് ഓക്കെ മനസ്സിലായി. നമ്മളിപ്പ ജുവലറീലൊക്കെ പോയ കാണാലോ അറേബ്യൻലക്കെ പോയാ കാണാം അവിടെ ഓരോ ഫ്ലോർ മാനേജർന്ന് പറഞ്ഞിട്ട്
ആആ
അതുപോലെ മനസ്സിലായി. ജ്വല്ല ഇപ്പം തു ക്കടേലു ഒണ്ടെന്ന് തോന്ന്ന്നല്ലോ സെ മറ്റേ ഫ്ലോർ മാനേജർന്ന് പറഞ്ഞിട്ട്
ആ ഒരുപാട് പേരെ കാണാ എന്തിന്റെക്കെ പൊസിഷൻ ഒന്നും പൊസിഷന ഒന്നും അറിയത്തില്ല വരുമ്പോ ഒത്തിരി ആൾക്കാരെ കാണാം എല്ലാ ഫ്ലോറിലും
ഉ ഉം അ നല്ലല്ലേ അതോണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങള് കഴിയല്ലോ
കോമ്പറ്റീഷനല്ലേ അപ്പൊ പിന്നെ ഓരോ പൊസിഷൻ ഓരോ ദിവസ കഴിയന്തോറും പുതിയ പുതിയ പോസ്റ്റുകളാണ്
ടാർഗറ്റ് അച്ചീവ് ചെയ്യണന്നുങ്ങാണ്ടൊണ്ടൊ ഇല്ലല്ലോ
എന്തുവാ
ടാർഗറ്റ് ഉണ്ടോ ഇവർക്കില്ലല്ലോ
എണ്ട് ഇണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ടാർഗറ്റ് ഓ ഭയങ്കര ബുദ്ധി
ടാർഗറ്റ് ആണെങ്കിൽ ആക്ക നല്ല ടെൻഷ മന്ത്‌ലി മന്ത് അവസാനക്കെയാവ്മ്പോ
ട്ട ലീ ഡെയിലി വരത്തില്ല ആ മാസത്തിൽ നാല് ലീവേ ഉള്ളേ അപ്പൊ അയ്നനുസരിച്ചിട്ട് വരാൻ പറ്റു നാല് ദിവസേ കാണു
അപ്പൊ ഹോസ്റ്റലിലാണോ
അൽ ആ അവിടെ ഹോസ്റ്റലിലാണ്
ഏ
ഉം വാശിയണ്ടോ കുഞ്ഞിനെ
അയ്യോ അതേ ഉള്ളൂ അവിടെയയോ
ഇവിടെ ഒരു രണ്ടെണ്ണം കൂടി ആവുമ്പോ നല്ലങ്കാ ഒറ്റക്ക് ഒറ്റക്ക ആവുമ്പോഴ വല്ല രണ്ടാളും കൂടി കാണുമ്പോ ചെറുത് വാശി പിിടിക്കൻ ആയിട്ടില്ലല്ലോ
ഇതന്ന് വെച്ചാ നമ്മടെ കണ്ണ് തെറ്റി വന്ന് ഉറങ്ങുമ്പോഴാ വല്ലാം വലിച്ചച്ച് മണ്ടയില ഇട്ടി ഇടുക അതാണ് എന്റെ പ്രശ്നം ഞാൻ എപ്പോഴും പറയൂ എന്റെ അമ്മ കണ്ണു ചിമ്മാൻ പറ്റാത്ത അവസ്ഥയാണ്.
ആ എപ്പോഴും നോക്കിരിക്കണല്ലേ
ഇപ്പ തന്നെ ഞാാനിവിടെ കിടക്കണം ആൾവിടെ ഇവിടെയോ ഇരിപ്പ എന്തെേലും വരിച്ചിടുുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഞാനി പാഞ്ഞ് ചെല്ലണം
ടിവിയും കാർട്ടൂണ ഒന്നും കാണത്തില്ലേ
ആ ആഹ ഇല്ലേ ഇല്ല ഇല്ല അത് നല്ലത് കാണിക്കില്ല
ആഹ നല്ല കാര്യം ഓ
പക്ഷെ ഫോൺ ആഹാരം കഴിക്കുമ്പോ ഫോൺ വേണം അല്ലാതെ ഫോൺ നിർബന്ധ ഇല്ല ഫോണും ടിവിയും ഒന്നും നിർബന്ധല്ല
ആഹ അവിടെ കാർട്ടൂണ് മാത്രമേ ഉള്ളൂ വന്ന കഴിഞ്ഞാൽ പിന്നെ നമ്മള എന്ത ജീവിക്കണ്ട അവന്റെ കാപ്പും
ആ അവന്റെ ഫോൺ അവൻന്റെ കാർ
ആ അതെ കാർട്ടൂണ് കിട്ടിയില്ലെങ്കിൽ ഫോണ് അങ്ങനെ അധികം ഇല്ല എന്നാലും വൈകുന്നേരം വന്ന കഴിഞ്ഞ അധികം ടൈമ ഇല്ലല്ലോ പിന്നെ കൊറച്ച് പഠിക്കാനും ഉണ്ടാവും
ഉം പഠിക്കാാനിരിക്കോ
പഠിക്കാൻ ഇരിക്കാന് ഒരംഗാണ്. ഇരുന്നെകഴി ഞാൻകുറച്ച്നേരംഇരിക്കും അങ്ങനെയല്ല സ്കൂൾ അതെ പക്ഷെ എൽ കെ ജി യു കെ ജി എൽ കെ ജി യു കെ ജി സ്കൂളുകർ വേറെ എന്തൊക്കെയാ സിലബ എനിക്ക് അ കറക്റ്റ് ആയിട്ട് സി ബിസിയും പിന്നെ ഐ സി സിയും കൂടി മിക്സഡ് ആയിട്ടാണ് എൽ കെ ജി യു കെ ജി വരിക. പിന്നെ ആ ഫാസ്റ്റ് ചാൻഡിയേഡ് മുതല് ആഹ്‌ സി ബി എസ് എല്ലഓ റ്റ്
സ്റ്റേറ്റ് ആഹ് മനസ്സിലായി മനസ്സിലായി ഓക്കെ.
ഈ കറക്റ്റ് ആയിട്ട് എനിക്ക് സിലബസ് അങ്ങനെ പറഞ്ഞരാറില്ലഫാസ്റ്റ്
കൺസിവ്റൈറ്റിങ്ഉണ്ടോയിപ്പോ ഇപ്പൊകൺസിവ്റൈറ്റിങ് തുടങ്ങിയോ
ഡീ ഒരു മിനിറ്റ്
ആ ഓക്കെ യ്യ ഓക്കെ ഓക്കെ